ഹലോ ഹലോ പ്പൊ കേക്ക്‌ണ്ട്.
ആ വലെയ്ക്കുമുസ്സ്ലാം. എന്തൊക്കെ വിശേഷം?
എന്താ നല്ല വിശേഷം. ന്താ ങ്ങളർത്താനൊക്കെ?
ഒക്കെ സുഖം. നല്ല രീതിയിലങ്ങനെ പോകുന്നു. ചായക്കെ കുടിച്ചോ?
ചായ കുടിച്ചില്ല. ഞാന് ബാങ്ക് പോയി. മഴ കൊ
ആഹ് ന്ന് നല്ല മഴണ്ട്ലേ?
ഇന്ന് നല്ല മഴണ്ട്. മഴകൊണ്ട് നനഞ്ഞ് ഡ്രസ്സൊക്കെ ആകെ
അഎന്താ കൊടട്ത്ത്ട്ട്ണ്ടായിര്ന്നില്ല?
ഇപ്പൊ ഞാൻ. ആഹ്
കൊടട്ത്ത്ട്ട്ണ്ടായിര്ന്നില്ലേന്ന് ചോ
ആഹ്. അ.? എങ്ങനെ
കൊടട്ത്ത്ട്ട്ണ്ടായ്ര്
ആഹ്. അപ്പൊ മഴ നല്ല മഴണ്ടയ്നി.
ആഹ് ആഹ്. അയ്ശരി.
അപ്പം മഴ കൊണ്ട് നൻഞ്ഞുണു. ഏഹ്.
ഇപ്പൊ വന്നിട്ടുള്ളൂ?
പ്പൊ വന്ന്ട്ടൊള്ളു. പ്പൊ വന്ന്ങ്ങനിര്ക്ക.
ആഹ് ശ ആഹ് ആഹ് ശരി. ഇപ്പ എവിടെ ഹസ്ബൻറിന്റെ വീട്ടിലാണോ?
ആഹ് ഹസ്ബൻഡ്ന്റെ വീട്ട്ലാ.
ഉം മക്കളൊക്കെ?
ഇല്ല. മക്കളൊന്നും ആയിട്ടില്ലപ്പൊ.
ഓ ശരി ആഹ ആഹ പിന്ന
അങ്ങനെയാണ് ആ ഞാൻ തര തരാ തപ്പാണ് ആഹ
ഉം അവിടെ എന്ത് തിരക്കിലായിരുന്നോ
ആഹ ഹുസ്ബൻഡ് പുറത്ത് പോവാ അപ്പൊ കൊട പോ ചോദിക്കുന്ന പക്ഷേ എവിടെന്ന അറിയില്ല എവിടെയെങ്കിലും കൊടാ എവിടൊണ് കൊടാ ഹെൽമെറ്റ് ഒക്കെ കൊടുത്താ ആ അപ്പൊ കോട്യഎടുത്തോളു
ഉംഹ് ഉംഹ് അയ്ശെരി മ് മ് അതെയതെ
ഉംഹ് അതെ
പിന്നെ എന്തേയിരുന്നു ഫുഡൊക്കായോ രാത്രിയേക്ക്‌ള്ള ഫുഡൊക്കായോ?
ആ രാത്രിയത്തെ ഫുഡോ ഞാനിന്ന് കപ്പ ബിരിയാണിണ്ടാക്ക്യക്കേന്നു.
ഉച്ചകേക്കോ അതോ?
ഉച്ചകക്ക് പൂളണ്ടായിനി അപ്പൊ എറച്ചിണ്ടായീനി ഇന്നലെ മുടിയൽച്ചില്ണ്ടായീനിയപ്പം
ആഹ് ആഹ അഹ്ശെരി ആഹാ ഇനി രാത്രിയേക്കും അത്ണ്ടാവുല്ലേ?
രാത്രികക്കത്ണ്ടാവും പക്ഷെ ഹസ്ബന്റിന് അഹ് പറ്റൂല അയ്നി ചോറക്കെണ്ടിയെരും നിർബന്ധിച്ച്ണ്ടാക്കിയെന്നേനി ഇൻകാണെങ്കി ഇണ്ടാക്ക മടിച്ച് നിക്കേനി പിന്നെ അനിയത്തി വന്നീനിങ്ങെട്ട്
അഹ്ശെരി ആഹ ആഹ് അങ്ങനെണ്ടാക്കിയെതാ നിങ്ങളെന്നെള്ളൊ വേറാരേലുണ്ടോ വീട്ടില്?
ഇല്ല ഞാനും ഹസ്ബന്റെന്നൊള്ളു
അതെ ഓ ഓ അഹ്ശെരി പ്പതാമസം മാറിയതാ ഇപ്പൊ
താമസം മാറിയൊന്നുവല്ല ഞങ്ങള് തറവാട്ടിലാണ്
അപ്പൊ ഉമ്മയുപ്പിയൊന്നുല്ല?
അല്ല ഉമ്മപ്പൊക്കെ മര്ച്ചിട്ട് കൊർച്ചായി ഹസ്ബൻഡിന്റെ ഒരു ഏഴെട്ട് വർഷായി ഇമ്മ മര്ച്ചിട്ട്
ആഹ് ആഹാ അയ്ശെരി അങ്ങനെലേ ഉം ഉം പിന്നെന്താ?
പിന്നെന്ത് ഓ ഞാന്ന് വീട്ടില് പോയി വെന്ന്ട്ടൊള്ളു ഇന്നലെ വീട്ട്ല് പോയെന്ന് ഇന്ന് വീട്ട്ക്ക് പോയി വെന്നു
അട് അട്ത്തന്നെയാണോ വീട് വെരുന്നേ?
അട്ത്തന്നെ അട്ത്ത് മീൻസ് ഒരുല പത്തിൻറ്റ് ദൂരെണ്ട്
ഓഹ് ഓഹ് അയ്ശെരി ആഹ് ആഹ് അത്ശെരി
പത്തിൻറ്റ് വെരും ഞങ്ങക്ക് ബസ്സില് പോവാണെങ്കില് ഇരുവതാവും വണ്ടിമ്മെ പോ വാണെങ്കി പത്തിൻറ്റോണ്ടെത്താം വീട്ടില് ഞാന് ഇൻക്ക് ഒരനിയത്തിണ്ട് പിന്നെ ഏട്ടനുണ്ട്.
ഓഹ് ഓഹ് മൂന്ന് പേരാ ഇങ്ങള്?
ആഹ് അങ്ങനെ
ഉം
പിന്നെന്താ വേറെന്തെക്കെ?
എന്താ അങ്ങനെപോണ് ചായക്കെന്താ കടിയെന്തേലൊക്കെ ഇണ്ടാക്കാറ്ണ്ടോ?
ചായൊക്കെ വൈകുന്നേ ഇല്ലേ അങ്ങൻത്തെ കടിയൊന്ന്ണ്ടാക്കാറില്ല.
ഏഹേ?
ആഹ് എന്തായാലും നന്നാവൂല ഞാ ഇണ്ടാക്കിയാല്
അഹ്ശെരി അങ്ങനെ ഉം ഉം
അപ്പൊന്നുണ്ടാക്കേല്ല.
ഉം ഉം
ഇപ്പെങ്ങനെ വെശ്ക്കാ അപ്പ പിന്നെങ്ങനെ ഭക്ഷണം കഴിക്കാപ്പം
ഓ അഹ്ശെരി അങ്ങനെ അപ്പൊ ഫുഡൊക്കെ നീയന്നെല്ലെണ്ടാക്കല്?
അതെ ഫുഡൊക്കെ ഞാനാണ്ടാക്കല് ആഹ് ആഹ് ഞാ ഒറ്റക്കല്ലൊള്ളൂ ഇൻക്കും ഹസ്ബന്റിനുള്ളെ ഞാണ്ടാകും ഓഹ് മേരേജ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി
ഓഹ് ഓഹ് അഹ് ശരി
ഇല്ലേ
ഉം ആഹ് ആഹ്
പഠിക്കന്നല്ല വീട്ടില് വെറുതെ ഇ ഉറങ്ങാ തിന്ന ഫോൺ കാണ അല്ലാപ്പ പണിയില്ല
എന്തൊക്കെ സുഖം മക്കളൊക്കെ ഓരാള സ്കൂളിട്ടന്നു ഒരാള് അങ്ങനവാടിയിട്ട് വന്നു അങ്ങനെ അവരൊക്കെ വന്ന് ചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കയാണ്
ഉം അങ്ങനെന്തല്ലേ എന്താ മഴ ഉണ്ടോ നല്ലേ
ആഹ് ഓഹ് നല്ല മഴയാണന്ന് ഇന്ന് ഉച്ചക്ക ശേഷം നല്ല മഴണ് തോന്നുന്നത് രാവിലെ ഉണ്ട് ഉച്ചക്ക് ശേഷം നല്ല മഴയുണ്ട്
ആഹ് ഏഹ് ഇവിടെ നല്ല മഴ ഇന്നല ഇന്നൊക്കെ ആയിട്ട് ഇന്ന് കായ് ഞങ്ങൾ ഫുള്ള് ബാങ്ക് പോയത് മഴംണ്ടിട്ട ഇന്റെ ഡ്രസ്സൊക്കെ ബാങ്കിൽ കേയറിയപ്പോ ഇങ്ങനെ വെള്ളം ആഹ് ഇവിടെ നല്ല മഴ
ആയിഷ്
ഉം
ആഹ്
ഇങ്ങക് എത്ര മക്കളാ
എന്താ
എത്ര മക്കള്ളാ
എനിക്ക് രണ്ടാള് വല്യ മോൾ ഇപ്പോ നാലിൽ ആണ് പഠിക്കുന്ന ചെറിയ മോള് അല്ല രണ്ടും പെൺകുട്ടിൾ അംഗനവാടിയില ആൺ. ചെറിയ മോളെ അങ്ങനെ
ഉം ഉം ഇ വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഞാന് ആ ഞാൻ ഓൺലൈൻ ആയിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ
ഉം ഓഹ് ഇതല്ലാത്ത വേറെ വർക്ക്‌ ഉണ്ടോ ഓൺലൈൻ ആയിട്ട്
ആഹ് ആഹ് വർക്ക് ചെയ്യുന്നുണ്ട്
ഓഹ് പിന്നെ വേറെന്താ എന്താ സ്പെഷ്യൽ ഫുഡ ഒക്കെ ഉണ്ടാക്കറ് പറി
എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോ എന്താ നമ്മളാ സദാ ചോറും ചിക്കൻ കറിയും ഇപ്പൊ പണിക്കാരുണ്ടാവാറുണ്ട് അപ്പൊ പിന്നെ ചിക്കൻ കറിയാണ് എളുപ്പം പെട്ടെന്ന് ആയി കിട്ടുല്ലോ മറ്റേത് അവർക്ക് ഏഹ് കൂട്ടാന് കറി ആഹ് അതകുമ്പോ പിന്നെ ചിക്കൻ കറിയും എന്താ പപ്പടോ പയറു ഉപ്പേരിയോ അങ്ങനെ എന്താക്കിലും ണ്ട നിർബന്ധല്ലല്ലോ ആഹ് ചമ്മന്തി അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്താ മതിയല്ലോ അപ്പൊ പെട്ടെന്ന് ആഹ് അതെ അപ്പൊ അങ്ങനെ അവര് പണിക്കാര് അധികം ആളുകൾണ്ടാണ് ദിവസം പിന്നെ അധിക ആളുകളല്ല ഒരു ദിവസം ഞാന് സാമ്പാറ് വെച്ചിട്ടുള്ളൂ ബാക്കിലെ ദിവസക്കെ ഇങ്ങനെ തന്നെ ചിക്കനോ അല്ലെങ്കി രണ്ട് ദിവസം ബീഫ ആയിട്ട് അങ്ങനൊക്കെ ആയിട്ട് അച്ചക്ക അത് സുഖാണ് വല്യ റിസ്ക്ക് ക്കും വാണ്ട അപ്പം അതുകൊണ്ട ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു. വീട് ഞങ്ങക്ക് വീട് പണി നടന്നോണ്ട് ക്കാണ് ഇപ്പോ ടൈൽ ഇടുന്ന പണിയാ അപ്പോ ഇപ്പ തറവാട് ട്ടിലാണ് ഞങ്ങള് അപ്പോ അയ്ന്റെ പണിക്കാരുണ്ടാവും അവർക്ക് ഭക്ഷണം വേണെന്ന് പറഞ്ഞു ഭക്ഷണല്ലാതെന്നു നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അവര് പറഞ്ഞു ഹോട്ടൽ ഭക്ഷ ഭക്ഷണം കഴിക്കുമ്പോ വയറിന് സുഖല്ലാന്നൊക്കെ പർഞ്ഞപ്പോ രാവിലെ ചായും എന്തെങ്കിലും കടിയും ആഹ് അതുപോലെ ഉച്ചക്ക് ചോറും കറിയ അങ്ങനെ ആഹ് രണ്ട് നേരത്തെ ഫുഡ് കൊടുക്കും.
അതെല്ലേ പ്പൊ പൂലി അപ്പ അയിന്ള്ള പൈസ മാണ്ട്യര്ലല്ലേ?
അത്ൻക്കറിയൂല അത് സംഭവം ഇൻക്കറീല കാരണം നമ്മളിപ്പം പൈസന്റെ കാര്യം നമ്മള് അന്വേഷിക്കണില്ലല്ലോ. നമ്മക്ക് കൊണ്ടന്നര്ണ് നമ്മള് ണ്ടാക്കി കൊടുക്ക്ന്ന് കൊണ്ടയി ട്ക്ക്ന്ന്. അവര് അങ്ങനെ നമ്മള് പ്പൊ ആദ്യം വന്നത് കരാറ് പോലെയിനു ഇഞ്ഞിപ്പോ അവരത് കൊറക്കോന്ന് അറിയില്ല. അയ്ന്ന് ഈ പെയ്മെന്റ് ഈ ഒരു പൈസ കൊറ
അല്ല അതന്താ വെച്ചാ അതല്ല ടൈൽസ് പണിക്ക് അല്ലെങ്കിൽ ഫുഡ് ണ്ടാവുക്കാരല്ലേ?
എനിക്ക് അങ്ങനെ അറിയില്ലട്ടോ അങ്ങനെയല്ല കരാറായിട്ട് പർഞ്ഞ ഓര് ഓക്കെ പർഞ്ഞ് പിന്നെ അവര് പർഞ്ഞു ഫുഡ് ണ്ടാക്കി തരാൻ കഴിയാണെങ്കി നന്നായിരുന്നു. ഈ ഹോട്ടൽ ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാ കഴിക്കാൻ ന്ന് പർഞ്ഞപ്പോ പിന്നെ നമ്മുടെ പണിക്കാര് അല്ലേ ആഹ് അവര് ബുദ്ധിമുട്ടിക്കണ്ടാന്ന രീതിൽ
ഉം ഉം അതെ
ഉം
പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ പറി?
എന്ത് വേറെ വിശേഷം വേറെ വിശേ ങ്ങളായിട്ടൊന്നും ഇല്ലാന്ന്പ്പോ രണ്ട് സം ഇന്നലെ ഞാൻ വീട്ടിലായിരുന്നു ഇന്നലെ വീ വന്നതാണ് അപ്പ അയിന്റെ ഒരു മൂഡ് ഓഫ് ണ്ടായിരുന്നുന്ന്. വിശേഷം അതന്നെയാണ് വീട്ട് പോയി വന്നാ പിന്നെ ഒരു മുടോഫാണല്ലോ അങ്ങനെ. ആഹ് അതെ അങ്ങനെ ഇത് ഇണ്ടായിരുന്നു അല്ലാത്ത പ്രശ്നൊന്നുല്ല.
ആഹ് രണ്ട് സണ്ടാവും നമ്മള് ലെവലാവാൻ.
അതെബെ പിന്നെ പ്പം പിന്നെ അതൊന്നും ഓർത്തിരിക്കാൻ നേരല്ല ഈ പണി ക്കാരായിട്ട് അങ്ങോട്ട് കൊർച്ച് വെള്ള കൊണ്ടടുക്കലും ചായണ്ടൊട്ക്കലായിട്ട് അങ്ങോട്ടും ങ്ങോട്ടും ഇങ്ങനെ കൊർച്ച് ദൂര ണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നട കാനന്നെ നേരേള്ളൂ ഉം ഉം കൊർച്ച് അധികന്നുല്ല തൊട്ടടുത്തല്ല. കൊറച്ചൊന്ന് പോണം ഏഹ് കാക്കന്റെ ക്കെ വീടിന്റെ അട്ത്തായിട്ടാ ഞങ്ങളെ. കാക്ക വീട് ട്ത്തന്നെ അട്ത്തായിട്ട അങ്ങനെ ഉം ഉം മൂത്തച്ഛന്റെ ക്കെ.
ആഹ് പിന്നെ താഴെ ആരങ്കിലും ണ്ടോ?
ആഹ് ഒരാള്ണ്ട് എളച്ചന്ണ്ട് ആളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് അല്ല നിക്കാഹ്. ഇനി വെന്നാ കല്യാണം ണ്ടാവും അപ്പൊ
ഏഹ് ഗൾഫിൽ ആയിരിക്കൂലേ?
ആഹ് ആഹ് അവന്വ്ടല്ല്യ.
അതെ അതെന്നെല്ലേ?
ഉം
അപ്പ എളച്ചനായിരിക്കുലേ തറവാട്ടില്?
ആഹ് ആഹ് ആന്
ഉം
അപ്പോ അങ്ങനെക്കെയാണ് അഒടെ ആരൊക്കെയില്ലത് നിങ്ങക്ക്?
ബ്ടെ ഹസ്ബന്റിൻ്റോടെ ഹസ്ബന്റ് വീട്ട്ല് ഹസ്ബന്റ്ന് നാല് ഏട്ടന്മാരുണ്ട്.
ആഹ് ആഹ്
പിന്നെ ആഹ് നാലല്ലട്ടൊ മൂന്നണ്ണം. പിന്നെ മൂന്ന് പെങ്ങന്മാരുണ്ട്.
ആഹ് ആഹ് ട്ടോട്ടൽ ഏഴാളാ? ആഹ് നമ്മള് ആറാള്ണ്ട് നമ്മള ആറാളുംണ്ട് ആഹ് ഉം
ഏഹ് നാത്തൂമാരൊക്കെ ണ്ടോ?
ആഹ് ഇണ്ട് രണ്ടാള് രണ്ട് രണ്ട് പേര്ണ്ട് ആഹ് ആഹ്. ആഹ് വരല്ണ്ട് എന്താ
ഏ പിന്നെ എന്താ വേറെ എന്തക്കെയാ പറയൂ ആയിക്കോട്ടല്ലേ ഹലോ ഹലോ